ഹലോ.. ഹലോ. ആഹ് കേൾക്കാം കേൾക്കാം...
ഓകെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം തന്നെ.
ഓഹ് സുഖമായിട്ടിരിക്കുന്നു. അവിടോ?
ആഹ് ഇവിടെയും സുഖാണ്. മഴയൊക്കെ ഇണ്ടോ?
ആഹ് ഇണ്ടായിരുന്നു. രാവിലെ മഴയായിരുന്നു. ഇപ്പ ദേ ചെറിയ വെയിലൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെയോ?
ഇവിടെ ഇന്ന് രാവിലെ മുതലെ നല്ല മഴയാ. നിർത്താതെ പെയ്യ്ന്ന്ണ്ട്.
പെയ്തോണ്ടിരിക്ക. ഇപ്പഴും പെയ്യുവാണോ?
ആഹ് അതെ. ഇന്നലെ ഇന്നൊക്കെ നല്ല മഴയാണ്.
ഇന്നലെ ഇവിടെ മഴയില്ലായിരുന്നു. ഇങ്ങനെ വെയില് പോയും വന്നും പോയും വന്ന് നിക്ക ക്കൊള്ളായിരുന്നു. ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു.
അത് ശരി. ഇവിടെ ഇപ്പം മൂന്നൂസായിട്ട് നല്ല മഴേ. ഫുൾ ടൈം മഴ ന്നെയാണ്. ഇപ്പൊ ഡ്രസ്സൊക്കെ അ ആ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടൊന്നും ഉണങ്ങുന്നൊന്നുല്ല നല്ല മഴെ നല്ല മഴ പിടിച്ച്.
കുഞ്ഞുങ്ങള് പോണുണ്ടോ. സ്കൂളിൽ പോണതുണ്ടോ?
ആഹ് അത് ഞാനെന്താ പറയാ. ഞാൻ പഠിക്കാണ്. കാ മാരേജ് കഴി കല്യാണം കഴിഞ്ഞിട്ടില്ല എൻ്റേത്. ആഹ് നിങ്ങടത് കല്യാണം കഴിഞ്ഞ?
ആഹ് കഴിഞ്ഞു. ഒരാളുണ്ട്. ഒരു മോളുണ്ട്.
ആഹ് അതു ശരി. അപ്പൊ രാ
കഴുകി ഉണങ്ങാൻ പാ പാടായിരിക്കല്ലോ. അത ഞാൻ ചോയ്ച്ചെ കുഞ്ഞുങ്ങളുണ്ടോന്ന് അപ്പ പിന്നെ അവർക്ക് ഡെയിലി യൂണിഫോം ഒക്കെണ്ടല്ലോ.
അതെ അതെ അവള് മോള് പോയോ അത് ശെരി എൻ്റെ വീട്ടില് ഞാനും അനിയത്തിയും ഉപ്പയും ഉമ്മയും ബ്രദറു ആണ്.
ഹാ
ഇപ്പൊ വീട്ടില് ഉമ്മയും ഞാനു അനിയത്തിയൊള്ളൂ ഇക്കാക്ക എന്താ അവന് ദുബായില് ആണ് പണിയെടുക്കുന്നെ. ഉപ്പ ആഹ് ഉപ്പ ഇതുപോലെ സൗദിയിലാണ് പണിയെടു
ഉം ഉം ആഹ് അപ്പ നിങ്ങള് മൂന്ന് പേരേ ഒള്ളൂ വീട്ടില്.
ആഹ് വീട്ടിൽ മൂന്ന് പേരെ ഒള്ളൂ.
പഠിക്കുവാന്നോ അതോ ജോലിയോ
ആഹ് ഞാന് ഡിഗ്രി ഇപ്പോ സെക്കൻഡിയറാണ് പക്ഷെ അനിയത്തി പ്ലസ് ടു കഴിഞ്ഞ് ഒ ഓൾക്ക് ജോലിയായി. ഓള് ആറു മാസ്ത്തെ ഡിപ്ലോമ കോഴ്സൊക്കെ ചെയ്തിട്ട് ഇപ്പോ ഓൾക്ക് ജോ
എന്ത് കോഴ്സൈയ്ത്
ഗ്രാഫിക് ഡിസൈനിങ്.
ഓഹോ ഗ്രാഫിക് ഡിസൈനിങ്ങ് ആഹ് കേട്ടിട്ടുണ്ട്.
പിന്നവള് ഇപ്പോ ആറു മാസം അതിന് പോയി. പ്ലസ്ടു കഴിഞ്ഞ ടൈമി തന്നെ അവള് കയറി. അവൾക്ക് ഡിഗിക്ക് താല്പര്യുണ്ടായിരുന്നില്ല. ആഹ് ആഹ് അവൾക്ക് അതിൽ ഇഷ്ടല്ലാനു അവള് പറഞ്ഞ ഡിസ്റ്റൻ റ്റായിട്ട് നമുക്ക് ഡിഗ്രി പിന്നെ എടുക്കാലോ. പക്ഷെ എന്തിനാ വെറുതേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൾ എല്ലാർക്കും ഷ്ടണ്ടായില്ല അപ്പ അങ്ങനെ ആറു മാസ മൂന്ന് മാസേ ക്ലാസ് ആഹ് കുഴ ഇല്ല അവള് നല്ല നല്ല പണിയാണ് പക്ഷെ എന്നാലും സ്റ്റാർട്ടിംങ് തന്നെ എന്താണ് അയ്യായിരം രൂപ ഏരായിര്
ഒക്ക ഒണ്ട് ഹൊ ഹൊ ഹൊ ട്രെയിനിങായിട്ട് നിക്കുവാണോ അതോ
ആ ട്രെയിനി ജോലിക്ക് അവര് പറഞ്ഞത് നമ്മക്ക് താല്പര്യുണ്ടെങ്കില് നമുക്ക് അവിടത്തന്നെ തുടരാം. അല്ലെങ്കി മൂന്ന് മാസം ട്രെയിനിങ്ങിനെ പോലെ ചെയ്യാന്നൊക്കെ പറഞ്ഞൂന്ന പറഞ്ഞത്
ഓ ഹൊ ഹൊ ഹൊ
ഇപ്പൊ ഒരു മാസത്തെ സാലറിയൊക്കെ കിട്ടി ഇപ്പ ആള് ഹാപ്പിയാണ് നമ്മള് ഇപ്പൊഴും പഠിച്ചോണ്ടിരി ക്കാ നമ്മുക്കൊന്നുല്ല നമ്മുക്കൊന്നുല്ല നമ്മളന്നേ ഫസ് യായിട്ട് പോയിട്ട് ഡിഗ്രിയാണ് എടുത്തോണ്ട് ഇനി ഇപ്പ തേതായാലും മൂന്ന് വർഷ സെക്കന്റിയർല്ലെ ആയിട്ടുളളു ഇനിപ്പ നാ
ഒണ്ടല്ലോ ഹാ ആ ഇന്ന് പോവണ്ടായിരുന്നോ അവധിയാണോ
ഇത് എക്സാമിന്റെ മഴയല്ല എക്സാമിന്റെ ഡേറ്റ് ഡേറ്റ് വന്ന്ക്ക്ണ് അപ്പോ ഇനി ക്ലാസ്സിന് പോയില്ലങ്കിലും പ്രശ്നില്ല പോയാലും വീട്ടിലിരുന്നാലും പഠിച്ചാലും ഒരുപോലാണ്
ഉം ഇതീ പ്ലസ് വൺ പ്ലസ് പ്ലസ് ടു പോലാണോ ഫസ്റ്റിയർ എഴുതി എടുത്ത് കഴിഞ്ഞാ പിന്നെ സെക്കൻഡിയറീ പേടിക്കാനില്ല അങ്ങന വല്ലോ ഒണ്ടോ അതോ ഫസ് ഫസ്റ്റിയറും സെക്കന്റിയറും എല്ലാ എഴുതി കിട്ടണോ
ആഹ് എല്ലാ പേപ്പറും എഴുതി കിട്ടണം അങ്ങനെ വെച്ചാല് ഇപ്പോ ഫസ്റ്റിയർല് എന്താ- പ്രിയ ഫസ്റ്റിയറില് ഫസ്റ്റ് സെമ്മിന്റെ എക്സാം നമ്മക്ക് ഫസ്റ്റിയർ ഒര് ലാസ് റ്റ് പകുതിയൊക്ക ആവുംമ്പോത്തേന് ഫസ്റ്റ് സെം എക്സാം വെരും ഫസ്റ്റ് സെമ്മേ അത് എന്താ പറയാ പിന്നെ നമ്മള് ആ എക്സാം കഴിഞ്ഞാ ഉടൻ തന്നെ നമുക്ക് സെക്കൻ സെം അവര് പഠിപ്പിക്കല് തൊടങ്ങും പക്ഷെ അതിന്റെ എക്സാം വെരല് നമ്മള് ഈ സെക്കൻഡിയർ ആവുമ്പഴായിരിക്കും അതിന്റെ എക്സാം വെരാ ഫസ് തിയറി നമ്മൾ പഠിക്കും പക്ഷെ എക്സാം സെക്കൻഡിയറിലാവും അങ്ങനെയായിരുന്നു നമ്മളെ പ്ലസ് വൺ പ്ലസ് ടു പോലെയല്ല അങ്ങനെയല്ലേ എക്സാം ആവും പിന്ന അതിന് കാലിക്കെറ്റ് യൂണിവേഴ്സിറ്റിയും കൂടെ ആവുംമ്പോ എപ്പയെങ്കിലക്ക അതിന്റെ ഡേറ്റ് വെര എക്സാമിന്റെ നമ്മള് ചെലപ്പോ നമ്മള് ചെലപ്പോ തേർഡിയർ തേർഡ് സെമ്മിൻ്റെ പഠിച്ചോണ്ടിരിക്കണ ടൈമിലായിരിക്കും സെക്കന്റിയറിന്റെ എക്സാമ്
എക്സാം വരുന്നതൊക്കെ ഓ ഹൊ ഹൊ
കൊറേ പ്രശ്നങ്ങളൊണ്ട് നമ്മള് പ്ലസ് വൺ പ്ലസ് ടു പോലെയല്ല അത് പോലെയല്ല അത് പ്ലസ് വൺ ഒരു വർഷ അങ്ങനെ പടിക്കാ പ്ലസ് ഒരുമിച്ചു ഒരു വർഷം പഠിക്കാ അങ്ങനെയല്ലേ
ആഹ് ആഹ്
നിങ്ങൾ ഡിഗ്രി പോയിട്ടുണ്ടാവോ?
ഇല്ല ഡിഗ്രിയോന്നും പോയിട്ടില്ല ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് ഡയറക്റ്റ് ഡി എം എൽ ടി കോഴ്സിന് പോയതായിരുന്നു രണ്ട്- രണ്ട് വർഷത്തെ രണ്ട് വർഷത്തെ ഡി എം എൽ ടി കോഴ്സിന് പോയി അത് ഇപ്പ പിന്നെ കല്യാണം കഴിഞ്ഞു പിന്നെ ട്രെയിനിങ്ങിന് പോ- കൊണ്ടിരുന്ന് നിന്ന് ഒരു മൂന്ന് മാസം ട്രെയിനിങ്ങിന് പോയി. കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രഗ്നന്റായി പിന്നെ നമ്മുടെ കൊറോണ ടൈമായിരുന്നു പിന്നെ- ആദ്യം മെഡിക്കൽ ഫീൽഡ് ആയതോണ്ട് എല്ലാവർക്കും പേടി- ഗർഭിണിയായിട്ട് ഇരിക്കുമ്പം ആഹ് ഇതാവോ പറഞ്ഞു അങ്ങനെ പിന്നെ അതതൊക്കെ കഴിഞ്ഞിറങ്ങി ഇപ്പൊ പിന്നെ ഒന്നിനും പോണില്ല. ഇങ്ങനെ എന്തെങ്കിലും വീട്ടിലൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ നോക്കി പക്ഷെ നോ- നോക്കുന്ന ഒന്നും റെഡി ആവുന്നില്ല എല്ലാ ഒന്നും ഓക്കെ ആവന്നില്ല
ആഹ് എന്താലും എന്തെങ്കിലുക്കെ റെഡി ആകും നമ്മള് പിന്നെ എന്താ കുട്ടികളും കൂടി ആവുമ്പോ പിന്നെ- അവരും കൂടെ നമ്മൾ മാനേജ് ചെയ്യണ്ടേ
നോക്കണം അത് തന്നെ ആകാണന്നുണ്ടെങ്കി ഓൾറെഡി കുറച്ച് ഹെൽത്- ഒത്തിരി പ്രശ്നങ്ങളുണ്ട് മോക്ക് അപ്പൊ അവളെയം കൊണ്ട് അവള് ചികിത്സക്ക് വേണ്ടിയിട്ട് ആശുപത്രിക്ക് പോണം.
അത് ശരി അപ്പൊ പിന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റൂല നമ്മൾ ആഹ് നോക്ക ഒക്കെ ടൈമ് ണ്ടല്ലോ ന്യോ നോക്ക ആഹ് ഇന്നല്ലെങ്കിൽ നാളെന്ന പറ
ഇന്ന് അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും എവിടെങ്കിലും ഒക്കെ കിട്ടും ആഹ് ഒരു- പ്രതീഷയിൽ ഇരിക്കുന്നു ഇങ്ങനെ
ആഹ് അത് ശരിയാ പിന്നെ എന്താ പറയാ ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡ് ആഹ് ഓ ചെയ്യും ചെയ്യും അങ്ങനെ ചെയ്യാൻ വലിയ താല്പര്യോന്നും ഇല്ല എന്നെ സ്വന്തം വീട്ട് വെറുതെരിക്കുമ്പം നമുക്ക് മടിയായിരിക്കല്ലോ എല്ലാം ഉമ്മാടെ തലയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഒതുങ്ങിയിരിക്കും
നിങ്ങളുടെ വീട്ടിലാണോ?
ആഹ് ഇപ്പൊ ഞാന്റെ വീട്ടിലാണുള്ളത് അല്ലെങ്കിലും അവിടെണെന്നുണ്ടെങ്കിലും- അമായിമ്മ പാചകംഒക്കെ ചെയ്തോളും കേട്ടോ- അവർക്ക് വേറൊരു ടേസ്റ്റാ അപ്പൊ ആഹ് ടേസ്റ്റിന് അവർണ്ടാക്കിയോളൂ അതിനകത്ത് അതിനകത്ത് ഞാൻ കഴിക്കും അത്രേള്ളൂ അല്ലാണ്ട് പിന്നെല്ല പിന്നെ എന്തിനാ വെറുതെ പ്രശ്നംഒക്കെ അവിടുന്ന് നമ്മള് സ്റ്റാർട്ട് ആക്കുന്നല്ലേ ഇതപ്പൊ ഒരു പ്രശ്നല്ല കാര്യങ്ങള് നല്ല പോലെ നടന്ന് പൊക്കോളും.
അതുകൊണ്ട് പിന്നെ നമ്മൾ പോയിട്ട് വെറുതെ ഇതാക്കണ്ടല്ലോ വേസ്റ്റ് ആക്കണ്ടല്ലോ
നമ്മൾ അങ്ങനെയൊക്കെ നി ന്നാലല്ലല്ലേ പറയാ നടക്ക ഒരു കുടുംബം കൊണ്ട് പോണമെങ്കില് കൊറച്ച്
ശരിയാണ്-
നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഇച്ചിരി മാറ്റിവച്ചാലല്ലേ പറ്റൊള്ളൂ.
ഉം കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്ല്ല ഫുൾ അഡ്ജസ്റ്റ്മെന്റ്ല്ലെലും കുറച്ച്-
ആഹ് കൊറച്ച് വേണം അല്ലെന്നുണ്ടെങ്കി ശരിയാവൂല ഇപ്പൊ ഒരു കുടുംബംവുമ്പോ എങ്ങനെ പോയാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറുവാണെന്നുണ്ടങ്കിൽ ഒരു പ്രശ്നം ഇല്ലാണ്ട് നല്ല പോലെ അങ്ങ് പോവും.
ഉം അല്ല നമ്മള് കേറി
ണ്ടെങ്കിലേ ഉള്ള ആഹ് നമ്മൾ കേറി ഒരുപാട് ഇപ്പൊ ഭരണമ ഒക്കെ വന്നാല് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് പിടിച്ചു നിന്നി്ട്ട് കാര്യന്നുല്ല- ചങ്കിലോ- ചെറിയൊ രീതിൽ ഇപ്പ നമ്മ വീട്ടിലണെന്നുണ്ടെങ്ക നമ്മുടെമ്മ വിഴക്കുപറയൂല്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മ മ്മ നമ്മളോട് എന്തെങ്കിലും ചെയ്യൂലെ അടിക്കൂലെ ഇതഅങ്ങനെ എന്തെലും കുറ്റം പറയൂലേ അതുപോലെ കണ്ടങ് പോവാ
ആഹ അവര് നമ്മുടെ മൈന്റ്ക്ക് എന്താ പറയാന്നറിയൊ നമുക്ക് അതങ്ങട്ട് ണ്എന്റെ ഫ്രണ്ട് ഒക്കെ എന്നോട് പറയണെ മാര്യേജ് കല്യാണം കഴിഞ്ഞരൊക്ക ഉണ്ട് അപ്പൊ അവര് പറ നമുക്ക് നമ്മുടെ ഉമമാര് പറയുന്ന പോലെ ആവൂല അവര് പറിമ്പൊ ചില സമയത്ത് ആഹ്
ഒരു ഒരു മൈൻഡ് അങ്ങ് വെച്ചാൽ മതി അത്രയേ ഉള്ളൂ പക്ഷെ ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിന്ന് പോന്ന അവസ്ഥ രങ്ങള് ഉണ്ട് പിന്നെ എനിക്ക് അറില്ല
ആഹ് മനുഷ്യന്മാരല്ലേ മെഷീൻ ഒന്നുംല്ലല്ലോ അപ്പോ അതിനനുസരിച്ച പ്രശ്നങ്ങളുണ്ട് നമ്മള് പയേ പോലെ നമ്മള് ജീവിച്ച ലൈഫ് ഏറ്റവും നല്ലെന്ന് ഇനി എത്ര എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് അതന്നായിരിക്കും ഇഷ്ടം നമ്മള് നമ്മളെ പ്പാന്റെയും ഉമ്മന്റെയും കൂടെ ജീവിച്ച കാലം അത് ഭയങ്കരം തന്നാടി ആ ഒരു
അവരുടെ ഇതാക്കി പറ്റൂലല്ലാ
ഇല്ല അത് ഒരു കാലം കഴിയുമ്പൊ അത് പെൺകുട്ടി കുട്ടികൾക്ക്ന്ന് പറയുമ്പൊ അത് ഭയങ്കര ഒരു ഇതാല്ലെ നമ്മള് എന്താ പറയാ നമ്മടെ ഉമ്മേം ഒക്കെ വിട്ടു പോവാ ഒരു നമ്മളെന്താ പറയാ ഒരു പരിചയം ഇല്ലാത്ത വീട്ടിൽ പോയിക്ക നമ്മുടെ ഭയങ്കരായിട്ടില്ലേ അതൊക്കെ ഒരു ഭയങ്കര പ്രശ്നം തന്നെയാണ് ആലോയ്ക്കുമ്പത്തമ്മക്ക് പേടി
ആണുങ്ങൾക്കൊന്നും ഒരു കുഴപ്പൊല്ല അവർക്കെല്ലാം ഓക്കെ ആണ് ശെ ന്നിട്ട് അവരുടെ ചോദ്യം നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങള് സൂഹിക്കേ ല്ലേതുള്ളൊരു
അവര് കുറച്ച് പണിയെ ടുക്കുന്നതിന് അതിന് നമ്മളോട് പറയും ഇല്ല ഇല്ല ഞാന് നോക്ക്ന്നില്ല
ആഹ അല്ല ഒരു ഒരു ജോലിയൊക്കെ ആയി ആ അയാടെ ഇഷ്ട്ടങ്ങളെല്ലാം ചെയ്ത് ഇഷ്ട്ടത്തിന് ഇങ്ങനെയൊക്കെ ആക്കീട്ടൊക്കെ മതി
ഇപ്പ അതെല്ലാരും പറയൂട്ടൊ അങ്ങല്ല എല്ലാരും കല്യാണം ഴിഞ്ഞ എല്ലരും പറയാ നമ്മള ന്റെ ഒരു ഫ്രണ്ടിന്നോട് പറയും ഞാൻ അന്ന് - ഇ മഞ്ഞവള്ബും കണ്ടു പോയതാണെന്ന് പറയും
ചിന്തിക്കാണ്ട് പോകും പക്ഷെ പിന്നീടാണ് ആലോയിക്കുന്നത് ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കി നമുക്ക് ഇപ്പം പഠിപ്പിക്കാം കുഴൊപ്പല്ല ജോലി മേടിച്ച് കൊടുക്കന്നൊക്കെ പറഞ്ഞ് ആൾക്കാര് കല്യാണം കഴിക്കും പക്ഷെ അതൊന്നും നടക്കൂല്ല ഒരു കുഞ്ഞൊക്കെ അപ്പ തന്നെ ഇപ്പം ഒരു ഗർഭിണി ആയി പോയി കഴിഞ്ഞഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കാ അവര് വലുതാവട്ടെ അപ്പൊ അടുത്ത പറയുന്ന അവര് വലുതാവട്ടെ വലുതായി കഴിഞ്ഞ് പോവാ അവര് വലുതായി കഴിയുമ്പോഴത്തേക്ക് അടുത്ത കുഞ്ഞാവുമായിരിക്കും ആ പിന്നെ അതിനെ നോക്കീ ട്ട് പോം അപ്പൊ നമ്മുടെ ഇത് ഇങ്ങനെ പോവേള്ളു അയിനെ ക്കാലും നല്ലതൊരു ജോലിയൊക്കെ ആയിട്ട് പോവാണെന്നുണ്ടെങ്കില് നമ്മക്ക് ആ ജോലി തന്നെ മുന്നോട്ട് പോവാം
ശ നമ്മക്ക് നമ്മടേതായ കാര്യങ്ങൾക്ക് പ്പ എല്ലാത്തിനും അവരുടെ കൈ നീട്ടണ്ട ആവശ്യല്ലല്ലോ
കൃത്യായ കാര്യാ ഇപ്പ നമുക്ക് ആദ്യൊക്കെ അതൊരു പ്രശ്നം ഉണ്ടാവൂല്ല ഇപ്പം ഞാ ഇപ്പം രണ്ടു പേര് മാത്രമായിട്ട് ഇരിക്കുമ്പോൾ പ്രശ്നഇല്ല പക്ഷേ മൂന്നാമതൊരു കുഞ്ഞക്ക് കയറി വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഇഷ്ട്ടങ്ങള് നമ്മള് ഫുള്ളെ മാറ്റി വെക്കണം നമ്മുടെ ഇഷ്ട്ടങ്ങൾ നമ്മള് പറഞ്ഞാലും പറഞ്ഞ ഇപ്പം നമ്മളിപ്പം പറഞ്ഞറിയിക്കുന്നതിനേക്കാലും ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് പറയാം നിക്ക് അത് മേടിച്ച ഇത് മേടിച്ച പക്ഷെ ഇത് നമുക്ക് പറയുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്
അ ശ ശരി അ അപ്പൊളാണ് നമുക്ക് എന്താ പറയാ അധികം സങ്കടം വരില്ലേ അധികം നമുക്ക് വിഷമാവാ അപ്പല്ലേ നമ്മുടെ വീട്ടുകാരൊക്കെ നമുക്ക് അവി ടെതന്നെ മതിയായിരുന്നു അവര് മതിയേനുന്നൊക്കെ അപ്പള ആക്കാരൻ തോന്നാ
അത അങ്ങനെ തന്നെ തോന്നും എല്ലാർക്കും ഉള്ളതാണ് അതുകൊണ്ട് ഏത് ഏത് പെണ്ണാ യാലും നമ്മള് ഞാൻ പറയുന്ന് അത്രേ ഉള്ളെന്ന് നമുക്കൊരു ജോലി നേടാം നേടിക്കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണോ എന്ത് വേണമെങ്കിലും നോക്കാം
അത് അത് ശരിയാണ് ഇപ്പ നമ്മള അടുത്ത് ക്യാഷ് ഉണ്ടെങ്കിൽപ്പോ നമുക്ക് നമ്മളെ ഉപ്പാക്കാണെങ്കിൽ ഉമ്മമാ ഇവൻ നമ്മളെ കുട്ടികൾക്ക് വരെ ആഹ കുട്ടികൾക്ക് വര ഒരു കാര്യം നമുക്ക് വാങ്ങി കൊടുക്കണമെങ്കിൽ ഇപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയണ ഞാൻ കേട്ടെക്കണ് ഓര് ഒക്കെ ഹസ്ബന്റിനെ വിളിച്ചിട്ട് ഒരു നൂറ അയക്കോ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറയക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒര അവസ്ഥ ഭയങ്കര ഭയങ്കരത
അവസ്ഥാനാണ് ഇവിടെയും വരുന്നത് അതേ അവസ്ഥാന അപ്പൊ നമ്മൾ വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റോ റ്റൂന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ പൈസ ഇറ പൈസ ഇറക്കിയിട്ട് ചെയ്യാം പക്ഷെ ആ ഇറക്കുന്ന പൈസ തന്നെ നമുക്ക് മുതലായി കിട്ടുമന്ന് അറിയാൻ പറ്റു ചിലപ്പോ പൂട്ടിയോക്കെ പോയി കഴിഞ് കഴിഞ്ഞാ പിന്നെ അതിലും പ്രശ്ന
യാമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അല്ലെങ്കിൽ പഠ വക്കണം പഠിക്കാനാണെങ്കിൽ നമുക്ക് വീട്ടിലുതെ കാര്യങ്ങളും നമ്മളെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ കാര്യങ്ങളും നോക്കാ ത് നടക്കൂല ആ ഓക്കെ ഓക്കെ
പിന്നെ ഒക്കെ
ശരിയ ആ ശരി
ഉഫ്